ലോ
ഹലോ കേൾക്കവോ?
ആഹ് കേൾക്കുന്നുണ്ടോ? ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് കേ ആ ആഹ്
സുഖമാണോ. സുഖമായിട്ടിരിക്കുന്നോ. ആ സുഖമായിട്ട
ഉം സുഖായിട്ടിരിക്കുന്നു മം എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു മഴയൊന്നുല്ല. അവിടെ എങ്ങനെയണ്ട് മഴയുണ്ടോ
ആഹ് മഴ മഴക്കോളുണ്ട് രാത്രി നല്ല മഴ കാണുമായിരിക്കും രാവിലെ ഒന്ന് വല്യ മഴയൊന്നും ഇല്ലായിരുന്നു വെയിലൊക്കെ ആയിരുന്നു രണ്ടു ദിവസം കൊണ്ടിപ്പോ മഴയൊന്നുല്ല
ഇവിടെ നല്ല മഴയായിരുന്നു. രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ട്ടോ. പക്ഷെ ഇവിടെ ഇപ്പ ഇല്ല
ആഹ് ആഹ് ഇപ്പ രാത്രിയാവുമ്പോഴത്തേക്ക് ഇപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയല്ലേ നമുക്ക് വിചാരിക്കാത്ത സമയത്തായിരിക്കും മഴ പെയ്യുന്നത്
വിചാരിയാത്ത സമയത്ത് മഴയും പെയ്യും അല്ലെ വെയിലും വരും പണിയൊക്കെ കഴിഞ്ഞോ? എന്താ പറയുന്നേ
കേട്ടില്ല
ആഹ് തുണിന്റെ കാര്യം പറയയാണങ്ക ഞാന ഇപ്പോ വൈകുന്നേരം അലക്കിയിട്ടതെല്ലാം കൂടി രാവിലെയ ഒക്കെ നല്ല മഴയല്ലായിരുന്നോ വൈകുന്നേരം കുറച്ചൊന്ന് തോർന്നപ്പ എല്ലാം കൂടി അലക്കിയിട്ടു
ഉം ഇപ്പൊ നമ്മളറിയത്തില്ല ആഹ് ആഹ് കഴിഞ്ഞു
ചോറൊക്കെ വെച്ചോ
മം ഞാൻ ഞാൻങ്ങനെ കേട്ടില്ല
ചോറൊ വൈകുന്നേരം വെക്കുവോ എങ്ങനായ
ഇല്ല ഇല്ല ഞാൻ ചോറൊന്നും വെക്കില്ലേ
വേക്കത്തില്ലേ അമ്മയാണോ
ഇ ആഹ് അമ്മയ ചെയ്യുന്നെ എല്ലാം
ആഹ് ആഹാ
അല്ലതെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ കറികള് എനിക്ക് അങ്ങനെ പാചകങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല
ആണോ പഠിക്കുവാണോ
ആ പഠിച്ചുകൊണ്ടിരിക്ക
എന്തിനാ പഠിക്കുന്നെ
ഇപ്പം പ്ലസ് റ്റു കഴിഞ്ഞ്
ആഹാ എന്താ കറിയക്കവെച്ചേ അമ്മ എന്താ കറിയക്ക വച്ചേ
ഇന്ന് മീൻകറിയും മീൻകറിയൊക്കെ മീൻകറിയും തോരനും പുളിശ്ശേരി ഉം
മീനൊക്കെ കൊറേ കിട്ടുവോ അവിടെ
ആഹ് ഇവിടെ കിട്ടും കിട്ടും അടുത്തായിട്ട് വലിയ മാർക്ക് റ്റ് കപ്പ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
ഹ വില കുറവാണോ അവിടെക്കെ
ആഹ് പക്ഷെ ഭയങ്കര വിലയായിപ്പോ എല്ലാത്തിനും
ആഹ് നല്ല ഇപ്പൊ മഴയൊക്കെെയ്തുകൊണ്ടായിരിക്കും അല്ലേ
ഉം ഇപ്പ എല്ലാത്തിനും വില കൂടുതൽ ഇപ്പൊ എല്ലാം വില കൂട്ടുംല്ലേ ഇപ്പൊ പാലിന് എല്ലാത്തിനും അല്ല
ഉം പച്ചക്കറി
ഉം ആ നല്ല വെലയ ഇപ്പൊ പുതിയ ഉം സർക്കാർന്റെ പുതിയതൊക്കെ ആയൊണ്ട്
അതെ പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ട്
ഉം കോഴപ്പല്ല നല്ല ആ നല്ലായിട്ട് പോവുന്നുണ്ട് ഇപ്പം എല്ലാ ഫ്രീ ആയൊണ്ട് ബെസ്സൊക്കെ
ആ
ഇപ്പ അങ്ങനെയൊക്കെ പോവുന്നു ഇപ്പ പോയി വരുന്നതൊക്കെ
ബസ്സൊക്കെ ഫ്രീ ആണല്ലോ കെ എസ് ആർ ടി സി ആ ശരിയ
കെ എസ് ആർ ടി സി ഉം പോയായിരുന്നോ ബസ്സില്
ഇല്ല ഞാൻ പോയിട്ടില്ല ഇന്നലെ തൊട്ട് പോയോ
ഇല്ല രണ്ടു ദിവസായില്ലേ ഇന്ന് ആ ഇ ആ ഇന്നലെ തൊട്ടായിരുന്നല്ലേ
ഇന്നലെ തൊട്ട് ആ എങ്ങനെയുണ്ട് തെരക്കൊക്കെ ഉണ്ടോ അപ്പൊ
നല്ലത് ആ നല്ല തെരക്കുണ്ട് നേര്ത്തെ പ്രൈവറ്റ് ബസ്സിലല്ലായിരുന്നൊ എല്ലാവരും ഇപ്പൊ പ്രൈവറ്റ് ബസ്സിലൊന്നും ആരുല്ല ഇപ്പ എല്ലാരും കെ എസ് ആർ ടി സി ക്കകത്താ
ഇപ്പൻ ഇപ്പ ഇരിക്ക്യാം പോലു സ്ഥലവില്ല ഇപ്പൊ എല്ലാരും നിന്നാ പോവുന്നെ
അപ്പ ഇനി പ്രൈവറ്റ് ബസ്സൊക്കെ എന്ത് ചെയ്യുവല്ലേ അവരുടെയൊക്കെ ആ പൈസ എങ്ങോട്ട് പോയി
ഉം ഇപ്പൽ ഉം ഇപ്പം കുട്ടികൾക്കല്ലാതെ ഇപ്പം ജോലി ദൂരത്തക്ക ഇപ്പൊ വണ്ടി ഇല്ലാത്തവരൊക്കെ കാണില്ലേ അവർക്കൊക്ക ലാഭവല്ലേ
ഉം ഉം
അതേപോലെ തന്നെ ഇപ്പോ വല്ല്യോരു ദൂരത്തൊക്കെ ട്രിപ്പ് ഒക്ക പോവല് ഇപ്പൊ കേരളത്തി തന്നെ അകത്ത്
കേരളത്തിലകത്ത് തന്നെ അതെ പക്ഷെ കൂടുതൽ ദൂരവുള്ളതിലൊക്കെ എങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അതൊ കൊർച്ച് ദൂരം ഉള്ളതിനാണോ
ഇല്ല
എനിക്കറിയത്തില്ല
ഒത്തിരി ദൂരം ഇല്ല എന്നാലും ഇപ്പ നമ്മളിപ്പൊരു ബസ് കേറി കഴിഞ്ഞാൽ ഒരു ജൻ ഇവടെ ചെന്ന്ട്ട് പിന്നെ അട്ത്തതില് കേറാലോ
ആഹാ
ഉം
ആ അങ്ങനെ പോവ ലെ
ആ ഒത്തിരി ദൂരം ഇല്ലെങ്കിലും കൊർച്ച് ദൂരം കിട്ടുന്നുണ്ട്
അത് എന്തായാലും വളരെ നല്ലൊരു കാര്യാണല്ലേ എന്തായാലും ഇതിന്നും നല്ല പൈസ ആയിരുന്നു
ഉം ഇപ്പ പുരുഷന്മാരിങ്ങനെ നിക്ക്യ അപ്പ അതിനൊര് ഇപ്പ സ്ത്രീയായിട്ട്
സ്ത്രീകള് ഇര്ന്ന് പോയിക്കോട്ടെ
ഉം
അല്ലേ
ഉം
എങ്ങനെയാ വീട്ടിലൊക്കെ അമ്മെക്കെ എന്ത്‌ പറയുന്ന് സുഖായിട്ട് ഇരിക്കുന്നോ അമ്മെ
ഉം, എല്ലാരും സുഖായിട്ടിരിക്കുന്നു.
അമ്മയൊക്കെ എന്തെടുക്കുന്നു.
അമ്മ, അമ്മ കെടക്കുന്നു.
ആഹോ
ഉം.
അമ്മപ്പൊ രാ രാത്രി ചോറ് വെച്ചോ?
ആഹ്, രാ ഉച്ചക്ക് ഉണ്ടായിരുന്നല്ലോ വെക്കുവായിരുന്നല്ലോ
ഉച്ചയ്ക്ക് വെക്കൂല്ലേ, രാത്രി അങ്ങനെ ചോറ് വെക്കാറില്ലാ.
ഇല്ലില്ല്യല്ല്യ ആഹ്, രാത്രി ചപ്പാത്തിയ കഴിക്കാ. എടയ്ക്കെടയ്ക്ക് കഴിക്കും. ചോറും രാ ഒത്തിരി അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല. ഒത്തി ഒരുപാടൊന്നും കഴിക്കാറില്ല.
നാഹാ, നമ്മള് രാത്രി ചോറാട്ട കഴിയ്ക്കാ. നമു ക്ക് വടെ എല്ലാവർക്കും ചോറ് വേണം.
ഉം, മ് രാത്രിയല്ലേ ഉം.
രാത്രി എല്ലാർക്കും ചോറ് വേണം. ചോറ് കിട്ടിയില്ലേ അവർക്കൊരു തൃപ്തി ആവത്തില്ല.
ഉം, എന്തൊക്കെ കറി വെച്ച് ഇന്ന്.
ഇന്ന് കറി ക്യാബേജ് ഉണ്ട് ക്യാബേജ് കൊറച്ച് കഴിഞ്ഞ്ട്ട് കൊണ്ടൊയി വെക്കണം.
ആഹ്.
എന്തായാലും കൊറച്ച് കഴിഞ്ഞിട്ട് വെക്കണം. ക്യാബേജ്ണ്ട് പിന്നെ രാവിലെ മീൻ ഉണ്ടായിരുന്നു. മീൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വടെ പൊഴമീനാണേ. പോഴമീൻ മേടിച്ചു രാവിലെ അത് വറത്തു വെച്ചു. പിന്നെ വൈകുന്നേരം ഇനി ക്യാബേജുംകൂടി എങ്ങനെങ്കിലും ആക്കണം. അതൂടി ആയ്ണ്ടേ പിന്നെ കൊഴപ്പല്ല. ഉം
ഉം. ഉം, നാളത്തെ ഇനി രാവി രാവിലെ നേർത്തെ എണീക്കോ എല്ലാം വെക്കാനായിട്ടൊക്കെ.
രാവിലെ നേരത്തെ ഒന്നും എണീക്കാറൊന്നു ഇല്ല.
ഹും ഹും
ലേറ്റായിട്ടൊക്കെ എണീക്കാറൊള്ളൂ.
ഉം, ഉം
പിള്ളേരൊന്നും ഇല്ലാ
അഹാഹ്, ഇപ്പം പിള്ളേരെ ക്കൊ രാവിലെ എണീക്കണം അതൊക്കെ ബുദ്ധിമുട്ടാ
അതെ, പിള്ളേര് ഒള്ളോണ്ട് തന്നെ എല്ലാരും നേരത്തെ എണീറ്റല്ലേ. ആഹ്, ഇവടെ എങ്ങനെയാ ചോറൊക്കെ കൊണ്ടോവോ, അതോ ചോറ് ഫ്രീ ആയിട്ട് കിട്ടോ എങ്ങനെയാ? ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക് എങ്ങനെയാ ചോറ് കിട്ടോ, കൊണ്ടോണ്ടേ?
ആഹ്, കൊണ്ടുപോണം, കൊണ്ടോണം. അല്ല ഇപ്പം ഇപ്പം ക്ലാസ്സുകളൊന്നും തൊടങ്ങിയില്ലല്ലോ ഇപ്പ കഴിഞ്ഞല്ലേ ഒള്ളൂ എല്ലാം.
ക്ലാസ്സ് തൊടങ്ങി, ഓക്കേ ആഹ് പ്ലസ് ടു അല്ലേ. ഉം
അപ്പോ ക്ലാസ്സൊന്നും തൊടങ്ങിയില്ലെ ഇപ്പം അടുത്ത മാസം തോട്ട് ക്ലാസ്സൊക്കെ തൊടങ്ങത്തൊള്ളൂ.
ആഹ്, ഹാഹ്
ഉം.
പ്പ പരീക്ഷ ഇപ്പ കഴിഞ്ഞൊള്ളൊ, പരീക്ഷ നേരത്തെ കഴിഞ്ഞോ?
പരീക്ഷ നേർത്തെ കഴിഞ്ഞു.
ഉം പ്ലസ്
ഉം, ഇനി ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പ്ലാൻ.
പറാ ഹലോ ഡിഗ്രി ഒക്കെ ആയാല് ഇപ്പോ നാലു വർഷ കോഴ്സോ അങ്ങനെ എന്തൊക്കെയല്ലേ
ആഹ് അതിപ്പോ നാല് മൂന്ന് വർഷം ആയിരുന്നല്ലോ നേരത്തെ ഇപ്പം നാലു വർഷം ആക്കി മാറ്റി അത് പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും ഉം അത്രയും സമയം പോണ്ടാല്ലോന്ന് വെച്ചിട്ട് അതിന്റെ കൂടെ വേറെ കോഴ്സ് എന്തേലൂടെ നോക്കണം രണ്ടൂടെ ചെയ്യാന്ന് വിചാരിക്ക്‌ന്നെ ഇപ്പേ ഡി ഡിഗ്രി ഓൺലൈൻ ആയിട്ട് ചെയ്തിട്ടെ
അങ്ങനെ ആണോ
ഉം
ഓ
അല്ലെങ്കിൽ പിന്നെ സമയമ്പോഴ്ത്തേക്ക് എൽ എന്തേലും പ്ലേസ്മെന്റ് ഒള്ള ജോലി എന്തേലും നോക്കാന്ന് വിചാരിച്ചു
ഇപ്പോ ഡിഗ്രി ഒക്കെ ഓൺലൈനായിട്ട് എടുക്കുമ്പോ അതിന് ഇത്ണ്ടാവുമോ വേ വാല്യു ഉണ്ടാവോ
ആഹ് നല്ല യൂണിവേഴ്സിറ്റി നോക്കി എടുത്താ മതി
ഏതാ ഏത് യൂണിവഴ്സിറ്റിക്ക് എടുക്കും അപ്പോ
എഹ് ഇപ്പ് അങ്ങനെ ഇപ്പം ഇവിടെ കേന്ദ്ര സർക്കാരിന്റെന്നെ ഉണ്ട് നെഹ്റു യൂണിവേഴ്സിറ്റി ഒക്കെ ഇല്ലേ
ആഹ
അതിന്റെയൊക്കെ തന്നെ നമക്ക് ക്ലാസ്സാള് തന്നെ അവര് പ്രൊവൈഡെയ്യും ചെലപ്പോ ക്ലാസ് ഇല്ലെങ്കി തന്നെ നമുക്ക് ഇവിടുത്തെ ഏത് കോളേജ് വേണം അവിടെ വെച്ചാതി അപ്പൊ സമയയാവുമ്പോ നമുക്ക് എട് അവിടെ പോയി എഴുതിയാ മതി. അപ്പ അതിനായിട്ട് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ട്യൂഷനോ കാര്യങ്ങളോ എന്തേലും നോക്കിയാല് അങ്ങനെ ചെയ്യാം.
അമ്മ അതിനെത്രയാ പൈസക്കെ വരാ ഫീസെങ്ങനാ വരാ.
അപ്പം ഈ നെഹ് എന്തുവാ. ഈ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതുന്ന എക്സാം ടൈമില് മാത്രം എക്സാം ഫീസായി ട്ട് ആയിരത്തി അഞ്ഞൂറ് സംതിങ് വരും.
ഉം ഹും
ഉം അല്ലാതെ ഉം. ഉം ഇല്ല നല്ല കാര്യാ നോക്കുന്നെ
നെഹ്റു കോളേജ് നമ്മള നമ്മുടെ ഇവിടെയൊന്നും അങ്ങനൊരു നമുക്ക് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കെ അറീലേ കണ്ണൂർ യൂണിവേഴ്സിറ്റി.
അതിന് നമ്മള് വീട്ടിര്നന്നെ ചെയ്താതി അതിപ്പം എക്സാം ഫീസായിട്ട് ഒരു എമൗണ്ട് കൊടുക്കണം എല്ലാ ഇതിന്റേം വരുമ്പം അങ്ങനെ കൊടുത്ത് താവുന്നായിരിക്കും ബെറ്റ് കാരണം മറ്റേത് ഒരു വർഷം മൊത്തോം പഠിച്ച്കഴിഞ്ഞ്. ഇപ്പ എന്തേലും ഇത് വരുവാണെങ്കി തന്നെ. പിന്നേം പിന്നേം ആ ഒരു ഇതിന്റെ മൊത്തത്തി പൈസ കൊടുക്കണ്ടേ.
ഉം ഹും എനിക്കത് നോക്കണന്നുണ്ട് അതെങ്ങനെങ്കിലും കിട്ടീട്ടുണ്ടെങ്കി പിന്നെ ഒരു ഡിഗ്രി കൂടി ആവല്ലോ ഡി ഗ്രി ഒന്നും ഇല്ലാതല്ലേ. അതൊരു ഇതുവല്ലാ പിന്നെ ഇത് നാലു വർഷം. നാലു വർഷൊക്കെ ആക്കിയപ്പളാണ് ആഹ് നാലു വർഷം ആക്കിയ പ്പളാണ് ഞാൻ പിന്നേം എന്തായാലും നാല് വർഷൊന്നും പോയി പഠിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഞാനതാ വിചാരിച്ചോണ്ടിരുന്നെ ഓൺലൈനായിട്ട്. ഉം നമുക്ക് പിന്നെ അവിടെ ഇങ്ങനെ കോളേജൊക്കെ ഭയങ്കര പൈസയൊക്കെയാവും ഫീസൊക്കെ നല്ല പൈസയാ വരാ. അപ്പൊ അതിന്റെ വച്ച് നോക്കുമ്പം അതും ഒരു പ്രശ്നമാണ് നോക്കട്ടെ.
ഉം ഉം ഉം ഇങ്ങനെ ചെയ്യു മ്പം വല്ല്യെ എമൗണ്ടൊന്നും ആവത്തില്ല ചെറിയൊരു എക്സാം ഫീസ് മാത്രേ ആവുന്നൊള്ളൂ.
അപ്പൊ അതിന്റെകൂടെ വേറെന്താ പഠിക്കാൻ പോവാ വേറെന്താ പഠിക്കുന്നേ.
വേറെ വേറെ ഞാൻ ഞാൻ കോമേഴ്സ് ആയിരുന്നു എടുത്തിരുന്നെ. അപ്പം എ സി സിഎ എടുക്കാനായിട്ടായിരുന്നു. ഇപ്പ കഴിഞ്ഞയിഞ്ഞാ ഉം പൊറത്ത് പോവാനായിട്ടൊരിത് ഉം.
ഉം അതിനും നല്ല പൈസയല്ലേ എ സി സിഎ.
ആഹ് അഹ് അഹ് ഇപ്പ അത്രേം രണ്ടൂടെ നോക്കുമ്പോ അത്ര എമൗണ്ട് വരത്തില്ലല്ലേ ഇപ്പം ച പ്ലസ്ടൂന് ആ ഡിഗ്രി മാത്രം എടുത്ത് കയ്യുമ്പം ഒരു വല്ല്യെരു തുകാവത്തില്ലെ. അത് തന്നെ ച് അതിന്റെ പകുതിയല്ലേ ഇതാവത്തൊള്ളൂ. ഇപ്പൊ രണ്ടൂടെ ഒന്നൂടെ ചെയ്യുമ്പോ ഓൺലൈനായി
സി എ ന്നൊക്കെ പറയുമ്പോ ഓ രണ്ടും ഓൺലൈനായിട്ടാണൊ ഓക്കെ.
ഒറെണ്ണം പോയിട്ട്.
എ സി സിഎ അവിടെ പോയി പഠിക്കേണ്ടേ. ഇപ്പം മലപ്പുറത്തൊക്കെ ആണേലും കൊറേ സെ കൊററെ സെന്റർ നമുക്ക് കാണാപറ്റും. അവിടെയൊക്കെ നല്ല പൈസയാണ് ഞാനതൊക്കെ നോക്കി ട്ടുണ്ടായിരുന്നേ നല്ല പൈസയാവുന്നുണ്ടല്ലോ. കൊമേസല്ലാ.
ഉം
ഞാനതൊക്കഅന്ന് അന്വേഷിക്കുന്നുണ്ടാരുന്നു എ സി സി എ കൊറച്ച് കുട്ടികളൊക്കെ ഇവിടെണ്ടാകും എക്കവന്നിങ്ങനെ ഡൗട്ട് ചോദിക്കും സംശം ചോയിക്കുമ്പോ പറഞ്ഞുകൊടുക്കാ നേരത്ത് ഏ സി സി എ ക്ക ഞാൻ നോക്കിട്ടുണ്ടാരുന്നു
ഉം
അപ്പൊ പിന്നെ അവരെന്ത്‌ ചെയ്തുന്ന് വെച്ചിണ്ടെ ബാങ്കിന്റെ ഇതില്ലേ ബാങ്കിന്റെ കോഴ്സ് ഒക്കെ
ആഹ് ഗവൺമെന്റിന്റെ ആയിരുന്നോ
ബാങ്കിന്റെന്ന് പറഞ്ഞുണ്ടെ ഈ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒക്കെ കോഴ്സ്സില്ലേ അത് നമ്മുടെ ഏരിയേല് കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് ആ ഒരു കോഴ്സിനെ ആദ്യ എ സി സി എ അത് നോക്കി ട്ടുണ്ടായിരുന്നു പിന്നത് ഹാന്റ്ല് ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫീസ് വരുന്നകൊണ്ട്
ഉം
കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികള് അങ്ങോട്ട് ബാങ്ക് കോച്ചിങ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി
ഉം
ഇതിപ്പോ എ സി സി എ അതിലിങ്ങനെ യു എസ് എ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറെ വിഭാഗങ്ങളില്ലേ
ഇല്ല ഇല്ല എസി സി എ മൊത് ല്ലഅത് നൂറ്റിയെമ്പത് കൺട്രീസായിട്ട് ഇങ്ങനെ കെടക്ക എന്ന് വെച്ചാ അത് സി എം എ ആണ് യു എസ് എ ആയിരുന്നത് ഉം എ സി സി എ എല്ലാ രാജ്യത്തും പറ്റും ഉം ഉം
ഞാൻ അതിനെ കുറിച്ച് നോക്കിട്ടുണ്ടാരുന്നു ഇന്ന് നോക്കിട്ടുണ്ടാരുന്നു അപ്പ പിന്നെ അതിന്റ കാര്യ ര്യം പറഞ്ഞാല് ഇന്നൊന്നല്ല കുറച്ചായി ആ കുട്ടികളൊക്കെ ആണെങ്കിലും അധികം വല്യ പൈസയൊന്നും ഇല്ലാത്ത വീട്ടിലേക്കെയാണേ അപ്പൊ അവർക്ക് അങ്ങനെ അങ്ങോട്ട് അത് ഇണ്ടാക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അവരു കൊമേഴ്സ് കിഞ്ഞിട്ട എന്തായാലും ബാങ്കിന്റെ അത് അവിടെ ഉണ്ടത് അത് ഗവൺമെന്റിന്റെയാ അതില് കിട്ടീട്ട്ണ്ടെ എന്തായാലും ജോലിം കിട്ടും ഉറപ്പാണ്
ഈ എ സി സി എ തന്നെ ഇത്ര എമൗണ്ട് വരുന്നത് എക്സാം ഫീസ് കൂടുതലാ ഒരു എക്സാമിന് തന്നെ പത്ത് വര് പത്ത് സംതിങ് വരും എക്സാം ഫീസ്
ഇപ്പ വിളിക്കാം
കേട്ടില്ല ആഹ് ശരി ഉം